ആഹ് കേക്കുന്നൊണ്ടോ
ആഹ് കുഞ്ഞുങ്ങളൊക്കെ വന്നോ
യോ വന്നു കുഞ്ഞുങ്ങള് വന്നു ഇങ്ങനെ ഓരോ ഇങ്ങനെ വഴക്കൊണ്ടാക്കി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു
ആഹ് ആഹ് ചായ കൊട്
ആഹ് ചായകുടിയക്കെ കഴിഞ്ഞു ചായയൊക്കെ വന്നപ്പഴേ ഇട്ട് കൊടുത്തു
അതെ ചായക്ക് എന്താ ഇന്ന് സ്നാക്സ്
സ്നാക്സ് ഇന്ന് ഞങ്ങടെ വീട്ടി പ്രാർത്ഥനയൊണ്ടായിര്ന്നു അപ്പ അതിന് രാവിലെ ഉഴുന്നുവടെം പരിപ്പ് വടെം ഒക്കെ വാങ്ങിച്ചിട്ടൊണ്ടായ്ര്ന്നു
ആഹ് ആഹ് എന്ത് എന്ത് പ്രാർത്ഥന ഇന്ന് എന്തേലും പ്രത്യേകതയൊണ്ടായിര്ന്നോ
ഇല്ല ഇവടെ വെള്ളിയാഴ്ചൂസം പ്രാർത്ഥനയൊണ്ട് വീടുകൾല്
അതെ ആഹ് ആഹ് ആഹ് അപ്പൊ ഒത്തിരി പേര് വരുവോ
ഓയീ ഒത്തിരി പേരൊന്നും ഇല്ല ഒരു പത്ത് പയ്നഞ്ച് പേര് അത്ര്യൊക്കെ കാണത്തൊള്ള്
ആഹ് ആഹ്
ഉം രാവിലൊട്ട് ഉച്ച വരെ പത്ത് പ പത്തര തൊട്ട് പന്ത്രണ്ടര വരെ
അതെ ആഹ് അപ്പ പിള്ളേരൊന്നും ഇല്ലാത്തൊണ്ട് ആശ്വാസം
ആഹ് ഒണ്ടെങ്കിലും പ്രാർ പ്രാർത്ഥന ആയത്കൊണ്ട് അങ്ങോട്ട് വരത്തില്ല കാരണം വരുവാണെങ്കിൽ പിടിച്ച് നടക്ക് ഇരുത്തോന്ന്റിയാം
ആഹ ആഹാ
ആൾക്ക്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം
ആഹ പിന്നെ വേറെന്ത് മഴയുണ്ടോ അവിടെ.
മഴാ ആ ഇന്ന് രാവിലെ എല്ലാം മഴ യായിരുന്നു നല്ല മഴ പൈ തായിരുന്നു പിന്നെ ഉച്ച കഴിഞ്ഞ് പിന്നെ അങ്ങനെ.. പെയ്തില്ല ഉച്ചക്ക് നല്ലവെ യിലായിരുന്നു.
ആഹ ഇവിടെയും നല്ല വെയിലായിരുന്നു.
ഉം പിന്ന മഴ പെയ്തില്ല ഞാൻ ഉച്ച കഴിഞ്ഞാ തുണി നനച്ച ആഹ ഇപ്പൊ ഇവിടെ ഒരു ചെറിയരു.. ഒരു കോള് പോലെ ഉണ്ട്.
ആ ആഹ പിന്നെ ആഹ വന്നു വന്നു.
ഉം എന്ത്യ എന്നിട്ട് ട്യൂഷന് പോയോ.
ആയെക്കെട്ട.. വിട്ട് കൊടുത്തില്ല പിന്ന ട്യൂഷന് വിടുന്നില്ല ഞാന്. ഞാൻ തന്നെ പറഞ്ഞു കൊടുക്കും. സൈക്കിള് മുൻവശത്ത് സൈക്കിള് ചവിട്ടാൻ സമയം കൊടുത്തിരിക്കുന്നു.
ഓഹോ ആഹ ശരിയാ ടൈൻ ടേബിൾ ഉണ്ടോ..
ഓയ് ഹി ഹി ഹി അയിനിപ്പോ നാളെ അവധി. ധി ആയതുകൊണ്ട്..
ആഹ കൊഴപ്പല്ല കുറച്ച സമയം കൂടി കൂടുതൽ കൊടുക്കും. അപ്പൊ ഉറങ്ങുമ്പോഴും അങ്ങനെ ടൈം കൂടുതലും കൊടുക്കുവോ ശനിയാഴ്ച ആയതുകൊണ്ട് നാളെങ്ങുമ്പ.. പോകണ്ടല്ലോ.
ഇല്ല നാ ഉറങ്ങണ കറക്.. റ്റ് ടൈമില് കിടത്തും നാളെന മദ്രസുണ്ട്.
ഓ ഓ രാവിലെയോ.
ട്ടി ഏർ. ആ രാവിലെ നാളെ എട്ടര മുതൽ ഒരു മണി വരെ മൂത്തയാക്കു മദ്രസ്യുണ്ട്.
ഓ ഹോ ഹോ
അപ്പം അതുകൊണ്ട് ന്നാ ആഹ നേരത്തെ കിടത്തും ഞാന്.
മം
പിന്നെ മഴയൊക്കെ ആണെങ്കിൽ ഒട്ടു എഴുന്നേക്കൂല രാവിലെ.
ആഹ എല്ലാർക്കും മടിയല്ലേ കൊച്ചുങ്ങളെ കു.. റ്റം പറഞ്ഞിട്ട് കാര്യ വലിയ ആൾക്കാരൊക്കെ പോലും മടിയ..
ആഹ നമ്മക്ക് നമ്മുക്ക് തന്നെ രാവിലെ എഴുന്നേക്കൻ മടിയാ. അലാറ അടിക്ക്പോ ഇച്ചിരരം കൂടെ കഴിഞ്ഞഞ് അടിച്ചർന്നെങ്കി..
ആ ഹാ ഹാ ഉം പിന്നെ എഴുന്നേറ്റല്ലേ പറ്റൂ.
ആഹ എങ്ങാനും ഇച്ചിരെ ഒന്നരു പത്ത് മിൻട്ടൂടെ കിടന്നഴിഞ്ഞാ ആ അന്നത്തെ ദിവസം പോക്കാം.
ആഹ തന്നെയ അല്ലേ നമ്മൾ ഉറങ്ങിയും പോവും. പത്ത് എനിക്ക് എപ്പഴും പറ്റിന്ന അബദ്ധആഹ. ശരിയാ എന്നും എഴുന്നേക്കുന്ന സമയത്ത് എഴുന്നേറ്റില്ല ഞാനാണെങ്കില്. ക്ലോക്ക് കറക്റ്റ് കണ്ണുതു റക്കുന്നടുത്താ വെച്ചേക്കന്ന്. കണ് തുറന്ന്ന്നാ ഇടക്ക ഒന്ന് തുറന്ന് വെക്കുമ്പോ ചെിലപ്പോം കൊറച്ച് സമയം.. കുറവായിരിക്കും കാണുന്നത് ഇപ്പൊ ആറൊക്കെ ആണെങ്കില്.. ഏഴ് മണിക്ക് എഴുന്നേക്കാന്ന് വിചാരിക്കുായിരിക്കും അപ്പൊ നോക്കുമ്പം ആറേ മുുക്കാല ആയിട്ടേ ഉള്ളത്.. ആ അപ്പവിചാരിച്ചഇനി സമയംവിട.. ന്ന് ചോദച്ചൽ ഒന്നൂ കണ്ണടക്കാൻ പോയി കഴിഞ്ഞാ പിന്നെ ഏഴര ആകുമ്പഴായിരിക്കും എനിക്കന്ന്. ഉറങ്ങി അങ്ങ പോവും അങ്ങനെയ. ഇങ്ങനെയൊക്കെ ഇരിക്കും എന്നിട്ട് വൈകട്ട് എന്തുനി.
വൈകിട്ട് ഉച്ചക്ക് ചോറ് തന്നെയ ഞങ്ങക്ക് പിന്നെ.. ആം അമ്മായിപ്പനുണ്ടെങ്കി അ അവ് അത് പിന്ന ഫു വയ്യ്ന്നേരം ചോറ് കഴിക്കത്തില്ല രാവില് ത്തെ ചായയുടെ എന്താണോ അത് വയ്യ്ന്നേരം കഴിക്കണത്. അപ്പൊ കഴിഞ്ഞ ദിവസം ഞങ്ങളിങ്ങനെ ഉം ലുലൂലൊക്ക പോയിട്ടൊണ്ടാരുന്നു
ആഹ് ആഹ്
അപ്പം അ പിന്നാ ഈ കുബ്ബൂസ്സ് ഇല്ലേ
ആഹ്
കുബ്ബൂസ് വാങ്ങിച്ചോണ്ട് വന് അ അത് അതിരിപ്പണ്ട് അപ്പം മീൻകറി ഒണ്ട്
അല്ല അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഈ കുബ്ബൂസ് മേടിച്ചോണ്ട് വന്ന് നമ്മളത് ബേ ഇതാക്കണ്ടേ
ആഹ ചുടാത്തത്
ആഹ് ആഹ് നമ്മളത് ചൂടാക്കി എടുക്കണം ചപ്പാത്തി ചുടുന്നതിൻ്റെ കൂട്ട്
ചപ്പാത്തി മറ്റേ ഈ എന്നാ ഗ്യാസില് നേരെ വെക്കും കല്ലിലൊന്നും വെക്കാതെ നേരെ തീയിലേക്ക് വെച്ച് ചു
ആഹ് ഓ നാനൊക്കെ ഒണ്ടാക്കന്ന അയ്ന്റെ കൂട്ട് മറ്റേ അതിനൊത്ണ്ടല്ലോ ഗ്രില്ല് ചെയ്യാന കൊണ്ടൊ ള്ളൊരു
ആഹ് ഒണ്ട് ഇത് നേരെ ഗ്യാസിലേക്ക് ഞാൻ വെക്കും
ആഹ്
അപ്പൊ തീക്കനലില് വേഗം ചുട്ട പോലെ കിട്ടും
ആഹ് നമ്മടെ ഇല്ല അൽഫാമിന്റെ ഒക്കെ കൂടെ കിട്ടുന്ന ആ ടൈപ്പല്ലേ വെള്ള ദോശപോ
ആഹ് അതല്ല അതല്ല ഇത് മറ്റേ ഗോതമ്പിന്റെ ഇച്ചിരൂടെ
വലുത് നമ്മള് ഗൾഫീന്നൊക്കെ കൊണ്ടരുന്ന ടൈപ്പായിരിക്കും അല്ലേ
അത് തന്നെ അത് തന്നെ
ഉം ഉം അത് നമ്മള് ഇവടെ ഇപ്പം അൽഫാമിന്റെ കൂടൊക്കെ ചെറിയ ദോശേടത് തരാ ഒള്ളെ ഇവിടെ പിള്ളാർക്ക് ഇഷ്ടവാ
ആഹ് ഇവിടെ അത്തച്ചിക്ക് ഇഷ്ടവാ അപ്പം എപ്പഴും അത് അത്ത്ജിക്ക് വേണ്ടീട്ട് ഇങ്ങനെ വാച്ചോണ്ട് വരും രണ്ട് പാക്കറ്റൊക്കെ വാച്ചോണ്ട് വന്ന് ഫ്രിഡ്ജി വച്ചാ വയ്യ്ന്നേരം അത് കൊടുത്ത് ഇഷ്ടെയ്യും ഇപ്പ പിള്ളേർക്ക് ഞാനത് ഓരോന്ന് ചുട്ടു കൊടുത്തപ്പ അത്തിച്ചി ചായ കുടിക്കാനുണ്ടാരുന്നു അത്ത്ച്ചിക്ക് അതും ഒരെണ്ണം ചുട്ടു കൊടുത്തു ഇനി ബാക്കി വയ്യ്ന്നേരം കഴിക്കാന്നും പറഞ്ഞു പോയി
ഉം ആ എന്ത് എന്തെങ്കിലും ഷുഗറക്കെ ഒണ്ടോ
ഇല്ല ഒന്നു ഇല്ല
ആഹ പുള്ളിക്കതാ ഇഷ്ടം
ആഹ് രാവിലെ ചോറ് കഴിക്കാൻ ഇഷ്ട ഇല്ല. ഉച്ചക്ക് തന്നെ കഴി ക്കണ വല്യ വെഷമിച്ചാ അത് നമ്മള് കഴിപ്പിക്കണെങ്കീ അതിനനുസരിച്ചൊള്ള കറിയും വേണം
ക്കാം ഇപ്പ പിന്നെ മീനൊന്നും ഇല്ലല്ലോ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാ
മീന് ഇവിടെ കിട്ടാനൊണ്ട് പക്ഷെ റേ ഭയങ്കര വെലയാ ഇപ്പം മീനിന്
മീന് അങ്ങനെ വിടുന്നില്ലല്ലോ ബോട്ടൊന്നും അങ്ങനെ വിടുന്നില്ലല്ലോ ഇപ്പം ട്രോളിങ് നിരോധനം ആയതോണ്ട് ഒന്നും മീനൊന്നും ഇല്ല മൊട്ടയിടുന്ന സമയല്ലേ മീന് അതോണ്ട് മീൻ ഇല്ല കിട്ട്ൻ ഉം
ആഹ് അപ്പ പ പഴകിയ മീനായിരിക്കും
പഴകിയ മീനാ കൊണ്ടരു ന്നേ അതിനാ വെല ഇവടെ ഇന്ന് പറയുന്ന കേട്ടു മുന്നൂറ് രൂവയാ കിലോയ്ക്ക്ന്നൊക്കെ മത്തി അയ്ലയൊക്കെ
ഇന്ന് കിളിമീനാ ഇവിടെ വാങ്ങിച്ചത്. ആ നാന്നൂറ്റാറ് ഊരാന്ന് പറ്ഞ്ഞു
ആഹ് അതാ ഞാൻ പറഞ്ഞേ പിന്നെ ഈ കുഞ്ഞ് മീനക്കെ ഒണ്ടല്ലോ അയ്നേ ഒള്ളൂ വെലക്കൊറവ് അല്ലെ പിന്നെ സിലോ പി പിന്നെ ഈ നെത്തോലി ഇതിനൊക്കെ ഒള്ളു കാരണം നമ്മൾ അല്ലാത്ത പുഴമീന് ഒക്കെ ഉണ്ടല്ലോ
ആഹ്
ആഹ് അങ്ങനെയൊക്കെ ഉള്ള വളർത്ത് മീനൊക്കെ ഒള്ളു ഇപ്പം അല്ലാതെ മറ്റേന്നും ഫ്രഷ് ഇല്ല ഇനി ഇത് കഴിയണം ഉം അതാ ഭയങ്കര വെല ആഹ് അതാണ് എല്ലായിടത്തേ പ്രശ്നം
ഹും ഹും ഹും
നമ്മള് ഈ എന്നും ഇറച്ചിയും ഒക്കെ എന്നും ഉപയോഗിക്കത്തില്ല പക്ഷെ മീനന്ന് വ ച്ചാ നമ്മള് എന്നും ഉപയോഗിക്കനത് കാരണം പല ടൈപ്പ് മീനായതോണ്ട് നമ്മ ക്ക് മടുക്കത്തില്ല ഒരേ ടൈപ്പ് മീനല്ലല്ലോ
ഇന്നലെ ഞാന് ചക്കക്കുരു മാങ്ങിയാ വെച്ചത് അപ്പം അത് ഉച്ചക്ക് കൊടുത്തപ്പോത്തേനും അതങ്ങ് മാറ്റി വെച്ചിട്ട് വേറെ മോര് ഉണ്ടോന്ന് ചോയിച്ചു അപ്പൊ ക്ക് കൊടുത്ത് മീൻ പൊരിച്ചതുണ്ടായിരുന്നു
ആഹ്
അപ്പൊ അത് കൂട്ടി ചോറ് ണ്ടു ഇന്ന് പ്പം മീൻക റി ഉള്ളകൊണ്ട് ഒന്നും ചോയ് ച്ചില്ല മീൻകറിട്ട് കൊഴിച്ചു ഏഹ് പയർ തോരനും ഉണ്ടായിരുന്നു
ആഹ് അഹ്
അമ്മച്ചി ഇവിടെ അമ്മച്ചി ഇല്ല അമ്മച്ചി അവളുടെ നാത്തൂന്റെ അടുത്ത് അവള് പ്രസവിച്ചു കിടക്കുയിരുന്നു ഇവിടെ അ പ്പൊര് മാസം ആയുള്ളൂ അപ്പൊ കുഞ്ഞുക്ക് ക്ലാസ്സ് തുടങ്ങിയപ്പം അങ്ങോട്ട് പോയി
ഉം ഹും ഇപ്പൊ തന്നെയ ഉള്ളല്ലേ
ആഹ് അപ്പൊ നമ്മള് മെയ്ന്റൻ ചെയിത് കൊണ്ടോണം
ആഹ് അമ്മച്ചി ഉണ്ടെങ്കി പിന്നെ അമ്മച്ചി നോക്കിക്കോളും കാര്യങ്ങ
ആഹ് ന്നാ നമ്മക്ക് ആ ഭാഗത്തേക്ക് കടക്കണ്ട ആ വിശ്യം
നോക്കണ്ട ഇഷ്ടാനുസരണം വെച്ച് കൊടുക്കും
എന്നളുംന്താ ആഹ് ഉച്ച ആഹ് ഉച്ചിക്കത്തെ കറികളേ ഒള്ളൂ അമ്മച്ചി റെഡിയാ രാവിലത്തെ ചായയുടെക്കെ ഞാനാ നോക്ക്ണത്
മ് ഹ് ഹ് ഉം
പിന്നെ വേറെന്താണ് വിശേഷം ഇളയയാള് മൂ ത്തയാളും ഇളയാളും മുൻവശ്ത്ത് ര്ന്ന് ഊഞ്ഞാലാടുന്നുണ്ട് മൂത്തയാൾ സൈക്കിള് ചൗണ്ടുന്നുണ്ടായിരുന്നു
ഉം മുൻവശത്ത് ഊഞ്ഞാലൊക്കെ കെട്ടിയിട്ടുണ്ടോ
മ് മറ്റേ ഈ തടിയുടെ ഊഞ്ഞാല്
ആഹ് ഹഹ ഹആഹ്
ആപ്പം ഫ്രണ്ടില് റോഡാ അവൻ സൈക്കിൾ ചൗട്ടാൻ റോഡിലേക്ക് ഇറങ്ങി ഇവൻ ഇറങ്ങൂല പേടിയാ
ഓ ഓ ഹോ
വണ്ടി പെട്ടെന്ന് പെട്ടെന്ന് വണ്ടി വര്ണ റോഡാ
ആഹ് ആഹ് ആഹ് അപ്പൊ പിന്നെ വെളിയിൽ ഇറക്കായിരിക്കുന്നേ നല്ലത് കുഞ്ഞല്ലേ
ആഹ് അപ്പ അവൻ സൈ ക്കിളും കൊണ്ട് ഇറങ്ങി പോണ കണ്ട ഇവൻ കേറി വന്നോളും
മ്
പിന്നെ വേറെന്താണ് വിശേഷം
വേറെ ഇവിടെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല, ഇവിടെ ഇനി ഇപ്പ വൈകട്ടത്തെ ഇനി എന്തെങ്കിലും ഉണ്ടാക്കണം പിന്നെ ഇവിടെ വന്നിട്ട് കളിക്കൻ ഇറങ്ങി കുളി ആഹ് ഇനി ഇക്ക വന്ന കഴിഞ്ഞ രണ്ടെണ്ണം വന്ന് കഴിഞ്ഞ് കുളിയെല്ലാം കഴിഞ്ഞ് ഒരാള് ക്രിക്കറ്റ് ക്രിക്കറ്റ് കളിക്കൻ ഇറങ്ങി ഒരാൾ പുറകെ ഇറങ്ങി അപ്പം രണ്ടുമൂന്ന് പിള്ളേര്ണ്ട്, അപ്പ അവരുടെ കൂടെ ആയോണ്ട് അത് വന്ന പ തി പറഞ്ഞു, അങ്ങ് പരാതി പറച്ചില എപ്പഴും അങ്ങ് ഇവിടെ ഉണ്ടെങ്കില് ഉ ഉം പറയണ്ട നമുക്ക് സമാധാനം ഇല്ല ആ പിന്നെ ഇന്ന് പിന്നെ ഇനി
ആ പെൺ പെൺകുട്ടി ആയതു കൊണ്ട് അവള് മറ്റ് വേറൊന്നും കളിച്ചോണ്ട് നടക്കില്ല ലെ?
ഉം ഇവരുടെ കൂടെ ഇങ്ങനെ നടക്കും, ഇവരൊട്ടും കളിപ്പിക്കത്തുംല്ല
ആഹ്, കുഞ്ഞായതൊണ്ട് ഇവര് വല്യ ആൾക്കാരാണല്ലോ, ചേട്ടായിമാരാണല്ലോര്
ഉം തന്നെയല്ല ഇവളങ്ങ് വഴ ക്കു ഉണ്ടാക്കും. അതാ ഇവള് വെറുതെ അങ്ങ് വഴക്കുണ്ടാക്കും ആഹ് ശരി
ശരി